ശേഷം
ആഹ വിശേഷം കൊഴപ്പൂന്നൂല്ല സുഖായിട്ടിരിക്കണ് ഉം ഉം അവിടെ
ഇ പണിയ ഇവിട അങ്ങനെ ഇരിക്കണ ഇന്നലെ പെരുന്നാളൊക്കെ ആയിരുന്നു അതിന്റെ ഓരോ തിരക്കൊക്കെ ആയിരുന്നു
ആഹ ആഹ ഒഴിഞ്ഞൊ തിരക്കൊക്കെ ഒഴിഞ്ഞൊ
ആഹ് തിരക്കൊക്കെ കഴിഞ്ഞു ഗെസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു ഹസ്ബൻറിന്റെ പെങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നേ അവര് മക്കളൊക്കെ ക്കെണ്ടായിരുന്നു അപ്പൊ ആഘോഷമായിരുന്നു ഹഹ ഇപ്പൊ നാളെനി നാളെക്ക ഒരു കൂടെയല്ലേ ഒള്ളു അവര് സ്കൂള് തുറക്കുംല്ലേ
ഓ മറ്റന്നെ തുറക്കുവ അല്ലേ
മറ്റന്നാൾ തുറക്കും ചിലവർക്ക് അഞ്ച് അജാതിയെ തുറക്കോളൂന്ന് അങ്ങനെ ഒരു ന്യൂസ് കേൾക്കുകയും ചെയ്തു
ഇവിടെ മോന് എട്ടാം തീയതിയ തുറക്കുന്നത്
അതെയൊ അതെന്നാ എട്ടാം തീയതി
ഈ മോൻ യുകെജിലാ അപ്പൊ ഈ ഇംഗ്ലീഷ് മീഡിയാ അയാളെ
അതെ ആഹ് ആഹ് ആഹ്
അപ്പം അവർക്ക് എട്ടാം തീയതിയാ എൽ കെ ജി യു കെ ജി
തുറക്കണ ആഹ് ആഹ് അപ്പ അതുകൊണ്ട് ഏ എന്നെ വെൽക്കം ഇതൊക്കെ ഉണ്ടോ
ണ്ട് ഇവ കിന്ഡർ ഗാർഡൻ സെക്ഷനാ എൽ കെ ജി യു കെ ജി അപ്പൊ വെൽ ക്കൊക്കണ്ടോ അവർക്ക്
അതെല്ലേ സ്കൂളിൽ പോകാൻ ഇഷ്ടമൊക്കെയാണോക്ക മോന്
സ്കൂളിൽ പോകാൻ കുഴപ്പമൊന്നുല്ല
ആഹ് ആഹ്
ഇപ്പൊ എ എല്ലാ എല്ലാ ഇത്രയും ദിവസം എല്ലാം പതുക്കെ പതുക്കെ എല്ലാം എല്ലാം ഡെയിലി കറക്റ്റ് ആയിട്ട് ചെയ്യണത് അല്ല
അതാ രാവിലെയൊക്കെ സുഖവായിട്ട് വെറുതെ കിടന്ന് ഉറങ്ങിയതാ
അതെ അതെ അതെ ഹി ഹി
മഴയും പിടിച്ച് രാവിലെ എണീക്കണം
ആ അത് ഭയങ്കര പാടല്ലേനി
അതേല്ല ഞാനിവിടെ ഒരു ആറര ആവുമ്പ എണീക്കും ചേട്ടന് ഏഴ് മണിക്ക് പോണേ അപ്പം ഉം അപ്പൊ ആറ ആറരയാവുമ്പോ എണീക്കും എണീറ്റ് ചായയൊക്കെ ഇട്ട് കൊടുക്കും ചായയും കുടിച്ചൊണ്ടൊക്കെയാ പോവുന്നത് ആഹ് പിന്നെ ഒമ്പത് മണിയാകുമ്പോ വരും ചേട്ടൻ കഴിക്ക ക്കാൻ
ആഹ് ഹാ അങ്ങനെ ആവുമ്പൊക്കന്നെ കൊഴപ്പമില്ല
ആ ഒന്നും നമ്മള് കൊടുത്തൊന്നും വിടണ്ട ഇവിടെ അടുത്താ തൊട്ടടുത്താ ജോലി ചെയ്യുന്നതേ
അ ആ ആ അതേല്ലെ ഇവിടെന്ന് രാവിലെ ഏഴു രാവിലെ ഉണ്ടാക്കി വന്ന ചിലപ്പോ ഏഴ് മണിക്ക് വരും എട്ട് മണിക്ക് വരും എപ്പോഴാ വരുന്നതെന്ന് പറയാൻ പറ്റില്ലാ കഴിക്കാനായിട്ട് അങ്ങനെ അതുകൊണ്ട് ആ അങ്ങനെ ഉണ്ടാക്കി നീ ഇപ്പ കൊഴപ്പമില്ല ഇ മക്കളൊക്കെ മ എട്ട് മണി ആകുമ്പോഴത്തേക്കും പോണം അ എട്ടരയാവുമ്പോ പോണം.
ആ ആ
അപ്പം
അങ്ങനെ രാത്രിത്തേക്കൊക്കെ
രാത്രിത്തേ ക്കെ എല്ലാം ഇതായിട്ട്. രാ ഉച്ചക്ക് യു വൈ രാവിലെ വെക്കണ അത് തന്നെ ഉള്ളു.
ആഹ് ഇവിടെ അങ്ങനെന്നെ പ്രത്യേകിച്ച് അങ്ങനെ പിന്നെ മീനൊക്കെ എന്തേലും ഇ കൊണ്ടുവരുന്ന വൈകിട്ട് അച്ച കൊണ്ടുവരുന്നെങ്കിൽ മീനൊക്കെ എടുത്ത് വർക്ക്.. കുർ ചെയ്യും.
ആഹ് ചൂടോടെല്ലേ.
ആഹ് ഇവിടെ വൈകിട്ട്കുമ്പോഴാണല്ലോ. പണിക്ക് പോയിട്ട് അവര് കടലില പണി പോുന്നവരാണല്ലോ അപ്പൊ പോയിട്ട് വരുമ്പോ വൈകിട്ടാകോണ്ട് പറഞ്ഞെ. അപ്പൊ ഫ്രഷ് ഇയായിട്ട് കൊണ്ടുവരുമ്പോ പിന്നെ അടുത്ത് മീൻ മറക്കുകയക്കെ ചെയ്യും.
ആഹ് അതെല്ലേ വെക്കേഷൻ ന്നാ ടൂറൊക്കെ പോയില്ലേ?
ആഹ്.
ആഹ് ഞങ്ങ ആഹ് അതരാ ഞങ്ങീ കഴിഞ്ഞ ഇടക്ക് ആഹ് ഞങ്ങള് ഈ കഴിഞ്ഞ ഇടക്ക് ഏ രണ്ടു ദിവസം മുമ്പ് ഒരു ട്രിപ്പ് പോയി. അതൊരു ഭയങ്കര ട്രിപ്പായി പോയി. പെട്ടെന്ന് ഇവിടുന്ന് ഞങ്ങള് ഉഹും ഈ പീസ് വാല് പറഞ്ഞ സ്ഥലത്താ പോയത് എന്ന് വെച്ചാ ഈ അനാഥാലയം ഉണ്ടല്ലോ.
ഓ ഓ ആഹ്
ആഹ് അപ്പയെല്ലാരു കൂടെ ഒന്ന് പോയി കാണാന്ന് പറഞ്ഞിട്ട് അപ്പ നമ്മളൊക്കെ ഒന്ന് പോയി കാണണ്ട സ്ഥലവാ
എവിടെ? ഏ സ്ഥലവാ അത്
ആഹ് അത് ഏ ഇത് ഇവിടന്നൊരു പത്ത് പതിന ഞ്ച് കിലോമീറ്റർ മേ ഏതാനം പോണം
പാലക്കാടാണോ? പാലക്കാട്.
ക്കാടല്ല ആ കോതമംഗലംന്ന് പറയും. അത് എറണാകുളം ജില്ല.
ആഹ്.
അപ്പം അവിടെയിങ്ങനെ അനാഥകളായിട്ടുള്ളെ ആഹ് അമ്മമാരും പിന്നെ മക്കളും ആഹ് ഈ ആഹ് ബുദ്ധിസ് ഓട്ടിസം ബാധിച്ച കുട്ടികളൊക്കെ ഉണ്ടല്ലോ
ഓ ആഹ് ആഹ്
അങ്ങനെയുള്ളവരെ പിന്നെ ഡ്രഗ്സിനടിമയായിട്ടുള്ളവരെ പിന്നെ ഇന്നറു ഹൈയ്യൊക്കെ ഉണ്ടല്ലൊ ആഹ് അങ്ങത്തെ ആ സംഭവങ്ങളൊക്കെ വേ അവരേയൊന്നും നമ്മളെ കാണിക്കൂലാട്ടോ അല്ല ഈ അമ്മമാരെ ആഹ് ആഹ് ആ ഇല്ല ഇല്ല ആ ഡ്രഗ്സ് സിന് അടിമയായിട്ടുള്ളവരെ ഒന്നും കാണിക്കൂല്ല എന്ന് വച്ചാ അവര് നമ്മളെ ഉപദ്രവി എങ്ങനെയാ നമ്മളോട് പെരുമാറണേ ന്ന് പറയാൻ പറ്റൂല്ലാനേ ഇങ്ങ ഏത് അവസ്ഥയാന്ന് പറയാൻ പ റ്റുല്ലോ
പറ്റില്ലല്ലോ ആന്ന് ആന്ന് അല്ല നമ്മളെ ഇടക്കൊക്കെ നമ്മടെ മ ക്കളെയൊക്കെ കൊണ്ടു പോയി കാണിക്കണം അവിടെ ക്കൊന്ന് പോയി കാണണം
അതെ അതെ കാണണ്ട ഒരു കാഴ്ച കാരണം അമ്മമാരൊക്കെ ഇങ്ങനെ വയ്യാണ്ട് ഇങ്ങനെ നമ്മളൊക്കെ ചെല്ലുമ്പഴ്ത്തേനു ഭയങ്കര സന്തോഷാ അവർക്ക്. പിന്നെ അവരെ പ റയും അവരോട് നമ്മള് അവരോട് ഹ് സഹതാപത്തോടെ അന്നും പെരുമാറരുത് എന്ന് അവര് പ്രത്യേകം പറയും കാരണം നമ്മൾ അവര്ടെ സന്തോഷ ത്തോടെ മാത്രമേ അവരുടെടുത്ത് പെരുമാറാവുള്ളൂ എന്നൊക്കെ പറയും പറഞ്ഞ് തന്നിട്ടാണ് കേറ്റൊള്ളൂ. അങ്ങനെ ഓരോ അമ്മമാരൊക്കെ മക്കളൊക്കെ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വരാം എന്നൊക്കെ പറഞ്ഞു പോകുന്ന മക്കളാണ്
അതാ ഒന്ന് ആലോയിച്ച് നോക്കിയെ ആ അവസ്ഥയൊക്കെ തന്നെ ഒന്ന് ആലോയിച്ചേ
ആഹ് അപ്പ അവര് പറയും നിങ്ങളും നിങ്ങ നിങ്ങടെ മക്കളേയും കൂടെ നി അത് തന്നെ. നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണല്ലോ നമ്മള് ഈ സുഖ ആഹ് നമ്മടെ മാതാപിതാക്കളെ ഒഴിവാക്കണത്.
പക്ഷേ അവരും അതേ പോലല്ലേ ചെയ്യത്തോളൂ?
ചെയ്യത്തോളൂ അതന്നെ. അങ്ങനെ
എന്നാലും ഒന്ന് ആലോചിച്ച് നോക്കിയെ കഷ്ടപ്പാട് പെട്ട് പ്രസവിച്ച് ഇത്രയും വളർത്തി വലുതാക്കിട്ടെ ഇങ്ങനൊക്കെ കാണിക്കാന്ന് പറയുമ്പോ എന്തൊരു ഈ ഒന്നിനോടും നമ്ക്ക് ഉപമിക്കാൻ പറ്റത്തില്ല മക്കളോട് സ്നേഹം അമ്മമാരോട് പ്പഇല്ല സ്നേഹവില്ലാത്ത എന്തെങ്കിലും ഒണ്ടോ ജീവനുള്ളത് എന്തെങ്കിലും ഒണ്ടോ
ആഹ് അതെ അതെ അതെ പിന്നെ മക്കളെയൊക്കെ കൊണ്ട് ഉപേക്ഷി ച്ചിട്ട് പോയിട്ട് തിരിഞ്ഞു നോക്കാത്ത മാതാപിതാക്കളുണ്ടെന്നേ ഈ ഓട്ടിസം ബാധിച്ച മക്കളൊക്കെ ഉണ്ടല്ലോ
ആഹ്
ത്ത് ചിരിഞ് ചിരിഞ്ഞു പോലും നോക്കുല്ലാന്ന് പറഞ് അവര് ചെറുപ്പത്തിലേ ഒക്കെ കിട്ടിയ മക്ക മക്കളുണ്ടെന്ന് പറയാൻ പറയണ അവര്
ഉം
പിന്നെ നമ്മഈ കഴിഞ്ഞ ദിവസം ന്യൂസി കണ്ടില്ലേ ഒരു ഓഹ് പത്തൊമ്പത് വയസ്സുള്ള ഒ
ആഹ് കണ്ട് അത് നമ്മുടെ ഇവിടെ ആലപ്പുഴ ഞങ്ങളുടെ തൊട്ടടുത്ത സ്ഥലവാ
ആഹ് അതെല്ലെ ആഹ് ആഹ് ആഹ് അതെല്ലേ ഓഹ് അതൊക്കെ ചിലപ്പോ ഡ്രക്സിന് അടിമ അങ്ങനെ വല് ല്ല ആണോ
എന്തോ അറിയില്ല പക്ഷെ ആ കുഞ്ഞിനെ ആ കുഞ്ഞിന് ഒരു കൊഴപ്പോവില്ല മൂന്ന് മൂന്ന് കിലോ ഇരുന്നൂറ് ഉണ്ട് കുഞ് തൂക്കം ആരും അറിയാതെ പ്രസവിച്ചതാ ആഹ് ആ കുഞ്ഞ് കണ്ടില്ലേ വല് ല്ലോരു കുഞ്ഞ്
വല്യ കുഞ്ഞു ആഹ് അല്ല അവർക്ക് പ്രഗ്നന്റ ആന്ന് അറിയത്തില്ലായിരുന്നുല്ല പറഞ്ഞ പോലന്നേ ഹോസ്പറ്റലി ചന്നപ്പോ ഈ പ്രഗ്ന എണ്ടാകുമ്പ സാധാരണായിട്ട് ഒരു വയറൊക്കെ കാണൂല്ലേ അത്രോം വെ
വയറ് കാണ അതാ സാധാ വെയ്ററില്ലാത്ത കുഞ്ഞല്ല ഇമ്മ ത്തർ ബേബി അല്ല അത് നല്ല വെയ് മൂന്ന് ഇരുന്നൂറ്ണ്ടാ കുഞ്ഞ് ആ കുഞ്ഞിന്റെ വീട് തന്നെ കാണുമ്പോ തന്നെ അറിയാലോ
ആഹ അറിയ അറിയ മുഴുത്ത കുഞ്ഞാണല്ലോ അപ്പൊ ആ വയറ്റി കിടന്നപ്പോ അവര് വയറപ്പ ഹോസ്പ ഹോസ്പിറ്റലിലുള്ളൊരു വയറ് കണ്ടിട്ടുണ്ട് ണ്ടാവൂലെ
അതല്ലേ അതല്ല അതന്ന് ആലോചിച്ച് നോക്കി അത് പ്രസവിച്ച് അത്ടുത്ത് ജെന്നലിക്കൂടെൊക്കെ കളഞ്ഞന്ന് പറയുമ്പോൾ തന്നെയ നമുക്ക് ശരീരത്തിന് തന്നെ എന്തൊക്കെയാ പോലെ എന്താന്ന് പറയാ
ആഹ് ജനല് എന്നെ ചെറ അത്രയും വലിയ ജനലൊന്നും ആയിരിക്കുമല്ലോ ചെറിയ വലിയ അങ്ങനെയൊക്കെ
ആഹ് പക്ഷെ കുഞ്ഞിനെ ഒരു പോറൽ പോലും ഇല്ല പക്ഷെ എന്തോ
ആഹ് അതാണ് കുഞ്ഞുങ്ങൾക്ക് ദൈവം തുണ ഉണ്ടാവുംന്ന് പറയാ അതിപ്പോ ശരിക്കും ഒരു അനുഭവം പോലെ അല്ലെ അല്ലേ
തെറ്റിന്റെ ഫലവേ ഈ പറയുന്ന ഇനി ആ കുഞ്ഞു ജീതകാലം മുഴുവും അനാഥ എന്നുള്ളൊരു പേര് കേ ക്കണ്ടെ അവരുടെ അപ്പഴത്തെ ഒരു സുഖ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയാണേ ആ കുഞ്ഞിനെ അല്ലേ ഇനി
ല്ല എന്തുമാ ത്രം ഇത് വേണ്ടാതെ വെക്കാനുള്ള മാർഗങ്ങളൊക്കെ എന്തുമാത്രം
പിന്നെ അതല്ലേ നമ്മളൊക്കെ ഇപ്പൊ എന്തുമാത്രം വേദന തിന്നാണ് നമ്മളൊരു കുഞ്ഞിന് ജന്മം കൊടുത്ത കുഞ്ഞിനെ നമുക്ക് നമ്മളൊന്ന അടിച്ചാലും നമുക്ക് രാത്രിയാവുമ്പോ നമുക്ക് എന്തൊരു വിഷമാ വഴക്ക് പറഞ്ഞാലോ പിന്നെ അത് ആ സ ഇതിനൊക്കെ ഒന്നാമത് ചോ ആരും അറിയാതൊക്കെ പ്രസവിച്ചു എന്നൊക്കെ പറയുമ്പം
ഒരു ഭയ ഭയങ്കര തൻന്റെടല്ലേല ആ പത്തൊൻപത് വയസ്സായ കൊച്ചല്ലേ പെണ്ണല്ലേ
അതാ
തന്നെയൊക്കെ ചെയ്യാന് അപ്പൊതൊക്കെ എങ്ങനെപഠിച്ചല്ലേ
അതാ അതൊക്കെ എനിക്ക് തോ ഇതൊക്കെ യൂട്യൂബും അതും ഇതൊ ഒക്കെ നോക്കി പഠിച്ചതായ്രിക്കും
ആ ആ പിന്നെ നമ്മള് അല്ല ഇതേപോലെ തന്നെ ഒരു ഒരു ഒരു വർഷ ആയല്ലേ വേറൊരു ന്യൂസുണ്ടായിരുന്നല്ലോ കുഴിച്ചിട്ടേ കൊച്ചിനെ
ആ കുഴിച്ചിട്ട് അതെ അതെ ആ അതെ അതെ കുഴിച്ചിട്ട്
ആ അതെന്തോ ലാബിന്റെ അ അതെങ്ങനെ പ പറയുന്നുണ്ട് യൂട്യൂബി കണ്ട് പഠിച്ചതാന്ന് പറയുന്നുണ്ടല്ലോ
നോക്കിയേ ആ ധൈര്യം ഒന്നാലോചിച്ച് നമ്മളൊക്കെ പ്രസവിക്കണംന്ന് പറയുമ്പോ തന്നെ നമ്മളെത്ര ദിവസം വേദനയും എല്ലാം കഷ്ടപ്പാടും സഹിച്ചാ അതെ മാലശ നക്കിയ ഞാനൊക്കെയാണെങ്കി പ്രസവിക്കുന്ന സമയത്ത് എന്നെ ലേബർ റൂമിൽ കേറ്റിയ സമയത്ത് എനിക്ക് കൊറോണ പോസിറ്റീവ് ആയി പിന്നെ അവ്ടെ ഡെലിവറി ചെയ്യ എടു ക്കത്തില്ല ആ പെയിനുആയിട്ട് എന്നെ കൊണ്ട് എന്നെ അവിടുന്ന് മെഡിക്കൽ കോളേജിലോട്ട് മാറ്റി
ഓ ആ
പിറ്റേ ദിവസം പ്രസവിച്ച് ഒന്നും പറയണ്ട അതൊന്നും നമുക്ക് ഓർക്കുമ്പോ തന്നെ നമുക്ക് ഇരുപത്തൊന്ന് ദിവസം ഞാനവിടെ അഡ്മിറ്റായിരുന്നു മെഡിക്കൽ കോളേജില് കുഞ്ഞിന് ഇതുണ്ടായിരുന്നു ബ്ലഡ്ഢില് ഇതുണ്ടായിരുന്നു പ്രശ്നണ്ടായിരുന്നു അങ്ങനെ എനിക്ക് കൊറോണ പിറ്റേന്ന് കുഞ്ഞിന് പോസിറ്റീവ് പിന്നെ ചേട്ടന്റെ അമ്മയെന്റെ കൂടെ നിന്നത് അമ്മയ്ക്ക് കൊഴപ്പല്ല ബൈസ്റ്റാണ്ടറായിട്ട് അമ്മ നിന്ന് അങ്ങനെയാഇരുപത്തൊന്ന് ദിവസ എന്ത് കെടന്ന് പാട് പെട്ടു വീട്ടിലെത്തിയത് അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോഴുള്ള ള്ളപുള്ള ക്കെ കാര്യവേ
ആ അത് തന്നെ അല്ല ഇപ്പൊ ഈ പ്രസവ എന്തോരും കരഞ്ഞു കൂവിയൊക്കെ പെണ്ണങ്ങൾ പ്രസവിക്കണേ
പ്രസവിക്കുന്ന പിന്നെ ഞാനൊക്കെ പിന്നെവെളുപ്പിനെ രാത്രി വേദന തുടങ്ങി ഞാൻ പിറ്റേ ദിവസം രാവിലെയാണ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടു പോകുന്നത്. രാവിലെ ഹോസ്പിറ്റലിൽ - കൊണ്ടുപോയി കഴിഞ്ഞിട്ട് അതിന്റെ പിറ്റേ ദിവസം രാവിലെ എട്ടരക്കാണ് ഞാൻ പ്രസവിക്കുന്നത് അത്രയും വേദനതിന്ന് എന്നുവെച്ചാൽ അവര് സിസേറിയൻ ചെയ്യത്തില്ല. അവര് പറഞ്ഞു പ്രസവ ത്തിനുള്ള എല്ലാം ഉണ്ട്. അപ്പ നമ്മളാ മൂന്ന്ദിവസ ദിവസം കൊണ്ട് വേദന തിന്നാണ് നമ്മൾ പ്രസ്തവിച്ചത്
ആ ആ
അതാ
ഏ നത് ശരി എന്നാ ആ ആയിക്കോട്ടെ എന്നാ വിളിച്ച ആ